ഹലോ
ആഹ് എന്തെടുക്കവാ
ഏയ് ചുമ് ഇരിക്കുവ
എന്താ പണിയൊക്കെ കഴിഞ്ഞോ ജോലിയൊക്കെ കഴിഞ്ഞോ
ഏയ് കഴിഞ്ഞൊന്നുമില്ല ഓരോന്നും നടന്നോണ്ടിരിക്കുന്നു ആഹ് ഉം ചെറുന്നു ആഹ് മക്കളുണ്ട് രണ്ടുപേര്
ആഹ് സ്കൂള് ഇല്ലല്ലോ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോഴ്ക്ക
ഇല്ല ഇല്ല ഇന്ന് ക്ലാസൊന്നും ഇല്ല ഒരാളെ സ്കൂളിൽ പോകുന്നുള്ളു ഒരാള് കുഞ്ഞ് ആളാ ആഹ് ഒരാള് കുഞ്ഞ് ആളാ
ആഹ് കുഞ്ഞ് ആളാവുമ്പോ തന്നെ നമ്മളെ ജോലി തീരൂല
അതെ അതെ ഇങ്ങനെ കിടക്കും പണി
അതന്നെ ഒരു ഒഴിവൊന്നും ഇണ്ടാവില്ല അതന്നെ ഒഴിവൊന്നും ഉണ്ടാവില്ല
അതെന്നെ
അന്നേരം ജോലികൾ ഇങ്ങനെ വെരും അപ്പ ഇങ്ങനെ ചെറിയ കുഞ്ഞ് മക്കളാകുമ്പോ അവര് മു ത്ര ഒഴിക്കുന്നതും അവരിതാക്ക്‌ണതും ഒക്ക നമ്മള് ബേക്കിലിങ്ങനെ നിന്ന്
ആഹ് ഇത് ഇതിന്നിണ്ടല്ലോ പറയൂട്ടോ ഇത് ചെറുതിലെ തോ അതെ അതെ മുദ്ര ബാത്റൂമിൽ പോകണോങ്കിൽ ബാത്റൂമിൽ പോണംന്ന് പറയും ശുഷു ശുഷുന്ന് പറയും ആഹ് പെരക്കേത്ത് അങ്ങനെയോ അങ്ങനെയ നടന്നു ഒഴിക്കുവൊന്നുംല്ല
ആഹ് അതോണ്ട് സുഖാണല്ലോ ങ്ങക്ക്
അതെ അതെ കുഞ്ഞിരേ തൊട്ടെ അതെ മൂത്ത ആളെ കാണിക്കുന്ന കണ്ടുപഠിച്ചത് കൊണ്ടായിരിക്കും അവളുംവിള് ഇവെരും തമ്മി ഒരു മൂന്ന് വയസ്സിന് വ്യത്യാസുണ്ട് അപ്പം അവളെപ്പഴും ബാത്റൂമിൽ പോകുന്ന കാണുമ്പത്തേനും അവള് പോകുന്ന പോലെ തന്നെ ചെയ്യും അതുകൊണ്ട് വല്യ കൊഴപ്പ ഇല്ല
ആഹ് അതോണ്ട് ആ കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടണ്ട ആഹ് അതന്നെ അല്ല അതോണ്ട് ആ കാര്യത്തില് ബുദ്ധിമുട്ടുണ്ടാവില്ല പറിയേ
ആഹ് ആദ്യത്തേതിന് എനിക്ക് നല്ല പാടായിരുന്നു അവള് ബാ മുറിയിലും പെരക്കാ ത്തും എവിടെയാണോ അവിടെ എല്ലാം ചെയ്യുവായിരുന്നു
അപ്പത്തന് മുത്ര ഒഴിച്ചു വെക്കുവ ഒക്കെ ചെയ്യായിരുന്നു ഇപ്പ അപ്പ ഭയങ്കര പാടായിരുന്നു രണ്ടാമത്തേ ഓളും അതുപലെ ചെയ്യുമ്പ ബാത്റൂമിൽ പോണേ പറയും സൂ സൂ വാണെങ്കിലും പറയും അങ്ങനെ പറയും
അതോണ്ട് ബുദ്ധിമുട്ടില്ല
അതോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ പർഞ്ഞാതിരി നമ്മുക്ക് സുഖാണ് പർന്നാതിരി അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാ ഇപ്പം ഈ ശിലയില്ലേറ്റ് ഇങ്ങനെ ബാക്കി നടക്കേണ്ടിവരല്ലെ കുഞ്ഞു മ
ആഹ് അതെ അതെ അങ്ങനെ ശീലി ക്കുവാണെങ്കില് അതാ നല്ലത് ചെറുതിലെ തൊട്ട് അങ് ശീലി പ്പിക്കുവാണെങ്കില് എളുപ്പണ്ട്
ആഹ് അതന്നെ
ഉം രാവിലെ പണിയൊക്കെ കഴിഞ്ഞോ ചോറും കറിയൊക്കെ ആയോ?
ചോറും കറിയും ചോദിച്ചാ കറി ആയിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് മീൻ ഇങ്ങനെ നന്നാക്കാണ്
ആഹ് എന്നാ ചോറിന് എന്നെക്കറിയെന്നാ
കറിയിന്നു മുരിങ്ങാക്കറിയാണ്
ആഹ് ആഹ് മുരിങ്ങിയല ആഹ് ആഹ്
മുരിങ്ങയെല മുരിങ്ങന്റെല കാരണം ഇൻക്ക് ഇവടെ മുരിങ്ങന്റെല ഒന്നും ഇല്ല
ആഹ് ഞ ആഹ് അവിടെ ഉണ്ടോ മുരിങ്ങയെലാ
ആഹ് വീട്ടില് ഇമ്മാന്റെടുത്തുണ്ട് ഇഷ്ടംമാതിരി
ഇഷ്ടംമാതിരിയുണ്ടല്ലേ ആഹ് ആഹ് ആഹ്
ഉം
എങ്ങനാ ചോറും കറിയൊക്കെ എങ്ങനെയ വെക്കുന്നത് ഗ്യാസേലാണോ അതോ അ പ്പത്തെണ്ടോ
അല്ല സാധാ അടുപ്പത്തന്നെ നമ്മക്ക് ഗ്യാസ് ഇല്ലായി അല്ല ഗ്യാസ് ഗ്യാസ് ഉപയോഗിക്കും പക്ഷെ ചോറ നടത്ത്ക്ക്‌
ആഹ് വിറകൊക്കെ ഉണ്ടോ അവിടെ
ആഹ് വെറകൊക്കെ പിന്നെ വാങ്ങും ആഹ് ഇല്ലാത്തപ്പോ ആഹ്
ആഹ് അപ്പഈ ഗ്യാസിന്റെ പ്രശ്‌നൊക്കെ വന്നപ്പോ വെല്യേ കൊയപ്പല്യർന്നല്ലേ
ഇല്ല പ്രശ്നൊന്നുല്ല അമ്മക്ക് ഇതില്ലോണ്ട് പിന്നെ അമ്മക്ക് ബുദ്ധിമുട്ടില്ലല്ലോ
ഓ ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു ഞങ്ങക്ക് ഗ്യാസ് മാത്രേ ഉള്ളൂ വെറകില്ലേ ഉം അത് കാരണം ഭയങ്കര പാടായിരുന്നു ഗ്യാസ് തീരുമ്പകിട്ടാനൊക്കെ ഭയങ്കര പൈസയാണ് രണ്ടായിരത്തിനടുത്തൊക്കെയാണ് ഒരു കു റ്റിക്ക് ബ്ലാക്ക് ഒക്കെ എടുക്കുവാണെങ്കില് ഞങ്ങക്ക് കറക്റ്റ് ഒരു മാസൊക്കെ കൂടുമ്പത്തേനും ഗ്യാസ് തീരും
തന്നെ അല്ല അപ്പൊ അടുപ്പില്ലേ
അട്പ്പ് അടുപ്പുണ്ട് പക്ഷെ നമുക്ക് വല്ലാത്ത കാരണം ഭയങ്കര പാടാരുന്നു ആഹ് ഹലോ
എന്നാ കൊറച്ച് വെറെക് ഇങ്ങനെ എറക്കിയ പോരേയ്നോ അപ്പൊ ങ്ങക്ക് ഹലോ കേക്ക്‌ന്നില്ലേ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ഏഹ് അല്ല ഞാൻ ചോയിക്കാ അങ്ങനേണ്ന്ന്ണ്ടെങ്ങി ഒരായിരം പത്തഞ്ഞൂറ് രൂപക്കൊക്കെ വെറക് കിട്ടൊല്ലോ
ആഹ് വെറക് ഇപ്പം മഴയുടെ സീസണും കൂടെ ഒക്കെ ആയത് കാരണം വെറക് കിട്ടാൻ ഭയങ്കര പാടാന്നേ
ഉം ഉം
അങ്ങനാ അങ്ങനെക്കാവുംമ്പമ്മള് ഗ്യാസെന്നെ ഉപയോഗിക്കുമ്പൊല്ലേ എല്ലതും അയ്മ്മെലായി കിട്ടണ്ടേ നമുക്ക് ഗ്യാസൊക്കെ കിട്ടാതെ വെര്മ്പളാണ് ബുദ്ധിമുട്ട് വെരാ
ആഹ് ഗ്യാസൊക്കെ കയിഞ്ഞ് ഒരാഴ്ചയൊക്കെ കൂടുമ്പോഴൊക്കെയാ ചെലപ്പം കിട്ടൊള്ളൂ
ആഹ്
അന്നേരവൊക്കെ ഭയങ്കര പാടാണ് ചെരട്ടെക്കെ കത്തിച്ചക്കെ എങ്ങനെയൊക്കെയാണോ വിറകത്തിക്കുന്നത് അടുപ്പ് കത്തിക്കുന്നെന്നറിയാവോ അട്
ഏഹ് അല്ല കര്ന്റട്പ്പൊക്കെണ്ടോ
ആഹ് കറന്റട്പ്പുണ്ട്
ഇണ്ടോ ആഹ്
കർ ആഹ് അതും കൂടെ ഉള്ളതോണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റെയ്‌ത്‌ പോവുന്നു ഗ്യാ ഗ്യാസ് കിട്ടുന്നടം വരെ ഉം ഗ്യാസ് കിട്ടുന്നടം വരെ പിന്നിങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റെയ്‌ത്‌ പോവും
കാരണം കര്ന്റട്പ്പ് യൂസ്യ്യാൻ അമ്മക്ക് കര്ന്റട്പ്പായലും നമ്മക്ക് ഗ്യാസ് ഇല്ലാത്തപ്പോ മ്മക്ക് അതൊരു ഉപകാരാണ്
ആഹ് അതെ അതെ ഞങ്ങക്കാണെങ്കി ആകെ ഒരു കുറ്റിയേ ഉള്ളൂ രണ്ടെണ്ണം ഉണ്ടെങ്കിലല്ലേ നമ്മക്ക് മാറി മാറി എടുക്കാൻ പറ്റത്തൊള്ളൂ
ആഹ് ഇതിപ്പോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ലേ പിന്നെ വീണ്ടും നെറ ച്ച് വന്നിട്ടൊക്കെ വ
ആഹ് നെറച്ച് വന്ന്ട്ട് വേണം നമുക്കപ്പൊ കറക്റ്റ് ഒരു മാസം ആവുമ്പത്തേനും ഉം കുറ്റി തീരും അപ്പൊ പിന്നെ അട്ത്തൊരു കുറ്റിടെ ഡേ റ്റ് ആവുന്നടം വരേ വെയിറ്റ്യ്യണം അതാണ് ഇപ്പം ഗ്യാസിന് ഒത്തിരി പ്രശ്നം ഉള്ള കാരണം കിട്ടാനും ഭയങ്കര പാടാ
തന്നേ അതോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടെയ്ക്കാരം ല്ലേ നമക് ആഹ് വെറകില്ലാഞ്ഞാലേയ്
പറ്റെ ഉം ആഹ് വെ ഞാ എടക്ക് ഞ അടുപ്പത്തൊക്കെ കത്തിക്കായിരുന്നു വെ വെറക് കിട്ടുന്ന സമയത്തൊക്കെയ് ഇപ്പൊ എല്ലാരും വെറകൊക്കെ ഈ ആ ഗ്യാസിന് ഇങ്ങനെ പ്രശ്നം ഉള്ളോണ്ട് വിറകൊക്കെ മേടിച്ചു വെക്കുവല്ലോ എല്ലാം കിട്ടാൻ ഭയങ്കര പാടാ ഉം പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ മരമൊന്നും ഇല്ല ല്ലല്ലോ എല്ലാരും വെട്ടി നശിപ്പിക്കൂല്ലേ വെറെകിട്ടാനും പാടാ
ആഹ ഞങ്ങൾക്കൊക്കെറഞ്ഞാ ഈ ബില്ലുകളില്ലേ മില്ലില്ലേ നമ്മടെ ഈ
അ ആഹ് ആഹ് ആഹ് അതെ അതെ മറ്റെ ഇങ്ങനെ ഈ മറ്റേ കുറ്റി ഇങ്ങനെ ന അച്ച് പൊടിപൊടി ആ സ്ഥാനമാണോ
ആഹ് മറ്റ് പൊടിയല്ല ഞമ്മള് ഈ കട്ടിലിന് അലമാര ക്കൊക്കെ എടുക്കണേ അയിന്റെ മരങ്ങളെ ബാക്കി ഉണ്ടാവല്ലോ ഈർന്നത്ണ്ടാവുമല്ലോ ഈർന്നത്
ആഹ്
ആഹ് ആ പറ
അതുതേപോലെ കുറ്റിക്കാ തല്ലേ അതൊരു കുറ്റിക്കാത്ത് നിറച്ചിട്ട് ഇങ്ങനെ രണ്ട് വേറെകങ്ങാണ്ട് വെച്ച് കത്തിക്കുന്ന ആ സംഭവല്ലേ എനെ വെറക് പൊടിയല്ലേ പൊടിയുടെ കാര്യാണോ പറയുന്നേ
അല്ല വെറെകായിട്ട് തന്നെയാണ്
വിറകായിട്ടാ
ഉം വിറക് തന്നെ സ്വന്തായിട്ടില്ലെണ്ട് വിറക് മാത്രം ഇങ്ങനെ അമ്മളീ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിൽന്റെ കസേരന്റെ ഇതൊക്കെ ഇണ്ടാ ക്കാൻ മാണ്ടി മരങ്ങള് നല്ല മരല്ലേ പറ്റുള്ളൂ
ആഹ് ഓഹ് ഓഹ് ഓഹ്
ആഹ് അപ്പ അയിന്റെ ബാക്കിള്ള മരങ്ങളൊക്കെ ഞാ ആഹ് ബാ ഇല്ല വരുന്നതൊക്കെ ഇവിടെ മൂത്തച്ഛന് അതാണ് പണി വിറക് കൊണ്ട് കൊണ്ടോയി കൊടുക്കണാ പണിയാണ് അപ്പൊ ഇൻക്ക് വിറക് പറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ കാക്ക ഞങ്ങൾക്ക്
ബുദ്ധിമുട്ടില്ലായെ മിച്ചം വരുന്ന ഒക്ക കൊണ്ടുവരു അല്ലെ. വെറകിൻ്റെ
ന്നോട്ട് ഇപ്പൊ ഞങ്ങക്ക് വെറകില്ലാന്ന് പർഞ്ഞപ്പോ കാക്ക ആഹ് അപ്പൊ അതോണ്ട് മൂത്തച്ഛൻ ഒരു ലോഡ് ഇപ്പോ അടിച്ച് തന്നു ഞങ്ങക്ക്
ഓഹ് ശരി ശരി ആഹ് അത് അത് അത് എന്താ അങ്ങനെയാ അങ്ങോട്ടി കിട്ടുന്ന കൊണ്ടാണ് ആഹ് അങ്ങനെ കിട്ടുന്ന കൊണ്ടാണ് എളുപ്പം ഉം
അതന്നെയാ പറഞ്ഞതേ അല്ലെങ്കിൽ ഭയങ്കര പ്രയാസാണല്ലോ നമ്മക്ക് ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ കേൾക്കണില്ലേ
ആഹ്
കേൾക്കുന്നില്ലേ യ്ച്ച
ഇപ്പേം കേൾക്കാം അത്ണ്ടല്ലോ കുറച്ച് കഴിഞ്ഞിട്ടല്ല ആഹ് കേൾക്കുന്നുണ്ടല്ലോ ഇച്ചിരി സമയം എട്ക്ക്ന്ന്ണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് തീരാനായിട്ട്
അന്നെ
ആഹ്
ഇത് പർണാതിരി
ഇനി വൈ ഇനി വൈകുന്നേരത്തേക്കൊക്കെ ആഹ് അതെ രാവിലെന്നെ ഇഡലി സാമ്പാറുവായിരുന്നു കഴി ച്ചു ഉച്ചക്കത്തേക്ക് ചോറ് അടുപ്പത്ത് കെടക്കുന്നു പിന്നെ മീൻകറിയിണ്ട് ന്നെ രാവിലെ സാമ്പാറുണ്ടായിരുന്നല്ലോ പിന്നെ ക്യാബേജ് തോരനും തോരം വക്കുന്നേ ഒള്ളു അരിഞ്ഞ് വെച്ചേക്കു ന്നെള്ളു ഇനി വെക്കണം
ആഹ് ആഹ് ആഹ് ഒക്കെ പറ്ഞ്ഞാതിരി ഞമ്മളെ കയ്യോണ്ട് എത്തീട്ട് വാണ്ടെ അമ്മളെ മക്കളിം നോക്കണം അയിന്റെടീല് നമ്മളെ കയ്യോണ്ട് ഒക്കെ എത്തീട്ട് വാണല്ലോ വേറെരാളും ഇങ്ങക്ക് ആരും സഹായത്തിനുണ്ടോ അമ്മ ആരെങ്കിലും ഉണ്ടോ സഹായത്തിന്
അമ്മയുണ്ട് അമ്മ എടക്ക് വരും ഇടക്കങ്ങ് പോവും. അങ്ങനെയാ കൊർച്ചൂസോക്കെ വന്ന് നിക്കും ആഹ കൊർച്ചൂസൊക്കെ വന്ന് നിക്കും കൊർച്ചൂസം അമ്മ വീട്ടി പോകും അവിടെ അമ്മ ആ ഹസ്ബൻഡ്ന്റമ്മ ജോലി ക്ക്യക്കെ പോവുന്നുണ്ട് അത് കാരണം അങ്ങനെ വീട്ടില് ഇരിക്കത്തില്ല രാവിലെ ആവുമ്പോ പോവും പിന്നെ വൈകിട്ടാ വരത്തൊള്ളൂ
ആഹ് ആഹ് ആഹ്
ഉം ഉം പിന്നെ അത് കാരണം പിന്നെ അങ്ങനെ എങ്ങനെയാ
ഇങ്ങളെ കൂടേണോ ചോയിക്കാ
ആഹ് അതെ അതെ
അമ്മ
ആഹ് അതെ അതെ ഞങ്ങടെ കൂടെയാ
ആഹ് ഏ അതാ ചോയിച്ചത് അമ്മ എന്ത് ജോലിക്കാ പോണത്
ക്കറിയൊക്കെ ഉണ്ടാ പച്ചക്കറിയൊക്കെ ഉണ്ടാ
ഞമ്മള് ഞമ്മക്ക് കഴിയ്ണ മാതിരിയൊക്കെ ഇങ്ങനെ
ആഹ് തക്കാളി വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ് ഞാ
ഇഷ്ടാണോ അങ്ങനെയുള്ള പണികളൊക്കെ
ആഹ് ഞാന് അധികം ചെയ്യ ചെടിമ്മലാണ്
ചെടികളെ പൂക്കളക്കെയാണെ ഇ്ഷ്
ആഹ് പൂക്കള് എലച്ചെടികള് അയിനോട് ഭയങ്കര ഇഷ് ട്ട ഇൻക്ക് ഏത് വീട്ടില് എവിടെ കണ്ടാലും ഞാനത് ചോയ്ച്ച് വാങ്ങിപ്പോരും
ആഹ് നട്ട് വെക്കും
എങ്ങട്ട് നട്ട് പിടിപ്പിച്ച് അഅ് പറിം ഇന്റെ കുഞ്ഞു മക്കളല്ലേനിയൊ ഇത് വരെ ഈ ഈ വൈനാ അംഗല വാടി പോണ കുട്ടിയൊക്കെ ഇങ്ങനെ
കളയുല്ലേ അതൊക്കെ നശി പ്പിക്കത്തില്ലേ കൊച്ചു പിള്ളേരെ എന്റെ കുഞ്ഞതാണെങ്കി വീട്ടിലൊരു പൂ നിന്നാ മു ട്ട് വിരിയാൻ സമ്മയ്ക്കത്തില്ല പിച്ചിപിച്ചി എടുക്കൂന്നേ അവിടെ വീട്ടില് ഇഷ്ടംപോലെ പൂ ക്കളുണ്ടായിരുന്നു പഷെ കുഞ്ഞ് കൊച്ച് സമ്മയ്ക്കത്തില്ല എന്റെത് എപ്പഴും നശിപ്പിച്ച് കളയും
തന്നെ ഇന്റെ മക്കള് തൊടേല്ല.
ആഹ് വഴക്ക് പറയുവ പേടിപ്പിച്ച് നിർത്തുവല്ലേ.
ആഹ് ഞാന് എന്നാല് ചെറുപ്പത്തിലെ അത് പറച്ച് ശീലല്ലാ അറി. കാര്ണം ഞമ്മള് ചെർ പ്പത്തിലെന്നെ നമ്മള്ത് മ്മങ്ങനെ നോക്കി നിക്കണം വേണ്ടട്ട കുഞ്ഞോ പറിക്കേണ്ടട്ടോന്ന് പർഞ്ഞാ. പിന്നെ ഐമക്ക് പോകൂല അത് കേക്കും അത് പറിക്കില്ല അത് കാര്ണം വൽ. ല്ല്യവരെ അങ്ങനെ ആയി പോയി ഓൽ പറിക്കൂല അപ്പൊ അതുപോലെന്നെ ചെറുതും ആയിയറിം ഞാന്.
എടി എന്നാ ഞാൻ വിളിക്കാവേ.
ആഹ് എന്നാലേ.
ആഹ് ഓക്കേ ഓക്കേ.
ഓക്കേ.